കേക്കാവോ
ആ കേൾക്ക്ണ്ട് പിന്നെ എന്താ ചെയ്യണ് പ്പോ
താ ഇവ്ടെ ചുമ്മാ പൊറത്തിരിക്ക്യാര്ന്ന് ഉള്ളില് ഭയങ്കര ചൂട്
ആ ആ കാറ്റുണ്ടോ പൊർത്ത് കാറ്റുണ്ടോ?
ആ പൊർത്ത് കാറ്റുണ്ട് ഫോണികൂടെ കേക്കാവോ കാറ്റടിക്ക്ണ ഒച്ച കേക്കാവോ
ഇല്ല അങ്ങനെ കേൾക്ക്ണില്ലാ
ഞാൻ വിചാരിച്ചു ഇനി കേട്ടിട്ട് ചോയ്ച്ചാണോന്ന്
അല്ലല്ല ഞാനേ പൊർത്ത് ഇര്ക്കാന്ന് പർഞ്ഞപ്പോ
ആ പൊർത്ത് കാറ്റുണ്ടേയ് ഉള്ളില് രിക്ക്യാവുമ്പോ ഭയങ്കര പുകച്ചില്
പൊർത്തിര്ക്കാന്ന് പർഞ്ഞപ്പേയ്
ആഹ് ഉള്ളി ഉള്ളില് ഭയങ്കര ചൂട് ഇരിക്ക്യാൻ പറ്റുന്നില്ല്യ ഫാന് ഇട്ട ഇപ്പൊ ഫാന് ഇട്ടാലും അങ്ങനെ വേർത്തൊഴുകും
ആ ചൂട് കാറ്റാ ആ
ഇവിടെ ഇപ്പം മഴക്കാറ് കാണിക്ക്ന്ന്ണ്ടേ പക്ഷെ എന്നാലും അത് പെയ്യത്തില്ലാ
ഇല്ലാലേ
പിന്നെ ഞങ്ങെടെത് റൂമ് ഹൈവേടെ കോളേജ് ആണേലും ഹൈവേടെ മുന്നി ലാ ഹൈവേ ഈ ബാംഗ്ലൂരൊക്കെ പോണ ഹൈവേ ഉണ്ടല്ലേ അ തുകൊണ്ട് നല്ല വണ്ടീടെ ഒച്ച കാണാ അത് കേക്ക്ന്നില്ലെ വണ്ടിടെ ഒച്ച ഭയ്ങ്കരായ്ട്ടും
ഉം പിന്നെ തായേണോ അതൊ മുകളിലോ
എന്തോ താമസിക്ക്ന്നതാേ മെ മെ ഇല്ലില്ല മേലെ മേലെ
മേലെലേ ആഹ് അപ്പ സിറ്റൗട്ട്ല് വന്നിര്ക്കാവുലേ
ആഹ് പാെർത്ത് ഇങ്ങിനെ ആഹ് സ്റ്റെപ്പ്മ്മേ വന്നിരിക്ക്യാ
ആണോ ആഹ് ആഹ്
ഉം അതുകൊണ്ട് തന്നെ പക്ഷെ പൊർത്തിര്ന്നാ കൊത്ക് കടി ഉള്ളിലിര്ന്നാ ചൂട് എന്നാ അവസ്ഥയാ
എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടാല്ലേ
ഓഹ്
പഠിക്കാനൊക്കെ ബുദ്ധിമുട്ടാവൂലേ അപ്പോ
ഓഹ് നല്ല പാടാണ് ഇനിയിപ്പ എക്സാമാവാറായിന്ന് ഞാൻ പറഞ്ഞില്ലേ
താ അതെന്നെ പർഞ്ഞെ അപ്പ പഠിക്കാന്
ഉം പഠിക്ക്യാനുണ്ട് ഇന്നാണെങ്കി ഇപ്പാെ തേ കോളേജി പോയപ്പൊ പറഞ്ഞു എക്സാമിന്റെ ഫീസ് പെെ സെക്കെ പറഞ്ഞു അടക്ക്യാനുള്ളത് ഉം
അതെല്ലാ പിന്നെ എന്താ പഠിക്ക്ണ്?
ഞാന് ഒക്കുപേഷ്ണൽ തെറാപ്പി
തെറാപ്പി ആഹ് പർഞ്ഞല്ലാെലേ നേർത്തെ ഉം ഉം മറന്നു പോയി ഞാനെ
കേട്ടേക്കണോ
ഇല്ലല്ലല്ലാ തെറാപ്പീന്ന് മാത്രം ഇൻക്ക് മൻസ്സ്ലായി മറ്റതൊന്നും മൻസ്സ്ലായില്ല
ആഹ് ഒക്കുപേഷ്ണൽ തെറാപ്പീന്ന് പറയും ഇപ്പെന്താ ആഹ് ഈ ഓട്ടിസം അങ്ങൻത്തൊക്കെ പിള്ളേരെ അറി യോ അങ്ങെൻത്തെ ഓട്ടി ആഹ് ആഹ് അങ്ങെൻത്തെക്കെ പിള്ളേരെ ഇപ്പം അ ത്ങ്ങെനെ പീഡിയാട്രിക്ഷനാത്ത് വെരും അങ്ങൻത്തത് ആ പിള്ളേർക്കൊക്കെ ആണെങ്കില് ഇപ്പ രാവിലോട്ട് വൈക്ന്നേരം വെരെ ചെയ്യ്ണ കാര്യങ്ങളൊന്നും ചെയ്യാം പറ്റാണ്ട് വരൂല്ലോ പല്ല് തേക്ക്ണത് ഏഹ് ഡ്രസ്സ് ഇട്ണെത് തന്നെ ഫുഡ്ഡ് കഴിക്ക്യാൻ അല്ലെങ്കി ചെലപ്പാെ അവർ ക്ക്‌ ബാലൻസിന് എന്തേലാെക്കെ കാെറേ പ്രശ്നങ്ങള് കാണും അതൊക്കെ നമ്മെള് ശെരിയാക്കാ അതൊക്കെ കാെറാെച്ചൊക്കെ അവെരേ കൊണ്ട്
ഇപ്പം ഓട്ടീസം സെന്റെറ്ണ്ടല്ലോ മഞ്ചേര്യൊക്കെണ്ടല്ലോ ഓട്ടീസം സെന്റെറ് അപ്പം അങ്ങെനെ ഞാൻ കേട്ട്ട്ട്ണ്ട് പിന്നെ തെറാപ്പി ന്റെ മോൾ ക്ക് ഞാൻ തെറാപ്പി ചെയ്തിര്ന്ന് ന്റെ മോളെ കാൽനും കയ്യിനും ചെറീയൊരു പ്രശ്നണ്ടായിര്ന്നു
ആഹ് എന്നാ പറ്റിയേ?
ആഹ് ഓക്ക് പിന്നെ ഓളെ കയ്യിനും കാൽനും ഒര് ബലക്കാെറെവ് ഒരു കാലിന് പിന്നെ ചെർതായ്ട്ടൊരു വൽപ്പക്കാെറവ്ണ്ടായ്ര്ന്നു അങ്ങെനെ ഞാനോളെരു ഒന്നര വയ സ്സാവുമ്പം തൊട്ട് തെറാപ്പ്യെയ്യാം പോയിര് അതോണ്ട് തെറാപ്പീന്ന് പർഞ്ഞപ്പം ഇൻക്ക് മൻസ്സ്ലായി അയ്ലെന്തോ പെട്ടതാണ്ന്ന്
ഓഹ് ഓഹ് ഓഹ് എന്നിട്ട് ഇപ്പ എങ്ങെനെയുണ്ട് കുട്ടിക്ക്യ്?
പ്പോം പിന്നേ ചെറ്തായ്ട്ടൊക്കെ മാറ്റണ്ട്
ആഹ് ഇപ്പം പോണുണ്ടാെ തെറാപ്പിക്ക്യ്?
ആഹ് ഇപ്പ പോയിക്കൊണ്ട് ഇപ്പ ഞാനോളെ സ്കൂള്ൽ ചേർത്തി ഒന്നാം ക്ലാസ്‌ലാണ് ഓള്പ്പൊ പഠി കാണെ അപ്പോ പിന്നെ സ്കൂള് ചേർത്തിയാടെ പിന്നെ വല്ലാതെ തന്നെ ഡോക്ടർ പറഞ്ഞ ആഴ്ചയിലൊന്ന് ആദ്യക്കെ ഞാനൊരാഴ്ചയില് രണ്ടീസം മൂന്നു ദിവസം ഒക്കെ പോയിരുന്നു. അല്ല അങ്ങനെ കൊണ്ടുപോയിരുന്നു രണ്ടു ദിവസം ആഴ്ചയില് മൂന്ന് ദിവസ. സം പോയി പിന്നെ രണ്ട് ദിവസക്കി പിന്നെ എല്ലാ ആഴ്ചയിലും പോയി. പിന്നെ പതിനഞ്ച് ദി സം കൂടുമ്പോൾ പോകും ഇപ്പൊ ഡോക്ടർ പറഞ്ഞ് ഇഞ്ഞി ഒരു മാസോ ഒന്നര മാസോ കൂടുമ്പോ വന്നാ മതിന്ന് പറഞ്ഞു. ആ പിന്നെ വീട്ടിൽന്നും ഇങ്ങനെ ചെയ്യും. മോൾക്ക് വെല്ത്തേ കൈയിനെ ആ പിന്നെ വെല്ത്തെ കൈയ്യ്ലും വെല തേ കാലിനു ആണേ ഓക്ക് പ്രശ്നേ അ
വേ ഭയങ്കര
ആ വലു ഇപ്പൊക്കെ ശരിയായി കയ്യോണ്ടൊക്കെ ഇപ്പ ശരിയായി. കയ്യൊക്കെ ഇപ്പ പല ചെയ്യല തുടങ്ങി എയ്തൂല. ഇല്ല ആ കൈകൊണ്ട് എഴുതൂല എടത്തേ കൈകൊണ്ട എഴുതാ.
ആണോ ഇടത്തെ കൈ ആണോ വീട്ടിൽ ആരേലും ഇടത്തെ കൈ ആണോ?
ആ ഓള ഒരു ചേച്ചി ഇണ്ട് എടുത്തെ കൈ.
ആ ചെലപ്പോ അതുകൊണ്ടാവാം.
ആ ഇത് അവക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇങ്ങനെ ഒരു സംഭവുണ്ട്. അപ്പൊ ഇഞ്ഞി രണ്ടും കൂടി ആവുമ്പോക ആ കയ്യോണ്ട് പേന പിടിക്കാന്. പിന്നെ എങ്ങനെ ആയാലും എഴുതിയാലും
ഭക്ഷണം കഴിക്കുമ്പോളോ?
ആ അതൊക്കെ ആദ്യം അതൊന്നും കഴിയുലായിരുന്നു ഇപ്പ ഈ തെറാപ്പി ചെയ്ത് ചെയ്ത് ഇപ്പം ഭക്ഷണക്കെ ആ കൈകൊണ്ട് കഴിക്കല് തോടങ്ങി. കൊറെ കാര്യങ്ങള് അതൊണ്ട് ചെയ്യലൊക്കെ തുടങ്ങിയ ആ ആ ആ പിന്നെപ്പ ആ ഓ ഡ്രസ്സ് ഇടും ഷർട്ടിന്റെ ബട്ടൺ ഇടും ഒക്കെ ചെയ്യും.
ആ ആ കയ്യിൽ എന്തേലും കൊടുത്ത ഇപ്പം പിടിച്ച് വേ
ആ പിടിക്കാനിപ്പ ഒക്കെ പിന്നെ കൈ കൊണ്ട് ഒരു വിധക്കെ ഓക്കെ ആണ് ഇപ്പൊ. എഴുതാൻ കഴിയൂലാന്നുള്ളോ എഴുതാന ഒക്കെ ഒരു പ്രയാസമാണ് കുറച്ചൊക്കെ കുത്തി വെരക്കും അങ്ങനത്തൊക്കെ ചെയ്യും.
അല്ല ആ വലത് കൈ കൊണ്ട് എഴുതാനാണോ നോക്കിപ്പിക്കുന്നത്.
ആഹ് ആ വലത് കൈനാണ് ഓക്ക് പ്പോ ഈ പ്രോബ്ലം ഉള്ളത്.
അല്ല ഞാൻ അതല്ലെ ചോദിച്ചത് നിങ്ങള് വലത് കൈ കൊണ്ടാണോ എഴുതിപ്പിക്കാൻ നോക്കണേന്ന്.
ആഹ അതുകൊണ്ട് എഴുതിക്കാൻ പറഞ്ഞ് ഡോക്ടർ പറഞ്ഞുങ്ങള ആ കയ്യില് പേന കൊടു ത്തോട് അങ്ങനെ എഴുതിച്ച് നോക്കണ്ടിന്ന് പറഞ്ഞു.
ഓ ഓ ഓ ഓ ആ അന്നാ പിന്നെ അപ്പൊ വലത് കൈ വലത് കൈ തന്നെ ആക്കിപ്പിച്ചോ. അതിപ്പ തന്നെ ആക്കിയാലേ അതാവുള്ളൂ കാരണം ഇപ്പൊ കുട്ടിക്ക് ചെറിയ പ്രായം അല്ലേ.
ആഓള് എഴുതി നോക്ണ്ട് പക്ഷേ ഓക്ക് ഭയങ്കര സ്ലോന്ന് പറഞ്ഞാല് എത്ര എഴുതിയാല് വൃ ആകൂല്ല. പിന്നെ ബുദ്ധിമുട്ടാണ് മറ്റേ കൈ കൊണ്ടാണെങ്കിൽ ഓക് സിമ്പിൾ ആണ്.
ആ ഇങ്ങനെ ഇങ്ങന് ത്തെ പെൻസില്. ക്കെ ആണെങ്കിൽ ഇങ്ങനെ വല്യതായിട്ട് പിടിപ്പിക്കാനും അങ്ങനെയക്കെയായിട്ടുള്ള ഗ്രിപ്പ് പോലത്തെ സാധനങ്ങളൊക്കെ കാണേ. അങ്ങനത്തൊക്കെ വെച്ച് എഴുതിപ്പിക്കൊക്കെ ചെയ, ആ അങ്ങനത്തെ സാധനങ്ങളുണ്ടോ?
എങ്ങനെ പേനിം പെൻസിലും കൊടുക്കുന്നല്ലാതെ വേറെ പുസ്തക്ക സാധനങ്ങളൊന്നുല്ല.
ആഹ അല്ല ഇനിയിപ്പം ആ പെൻസില് മര്യാദക്ക് പിടിക്കാൻ, പെൻസൽ പിടിക്കാൻ പറ്റുന്നുണ്ടോ?
പിടിക്ണൊക്കെണ്ട് പിടിക്കാനൊക്കെ കഴിയും.
ആ ഓക്കെ ഓക്കെ ഓക്കെ എഴുതാനാണ് ബുദ്ധിമുട്ട്.
ആഹ എഴുതാനാണ് ബുദ്ധിമുട്ട് അതേപോലെ കാല്. ഇവനേന്തി ചവിട്ടി നടക്കാനാണ് ഓക്ക് സുഖം അപ്പോൾ അങ്ങനെ ചെയ്യ അപ്പൊ അതൊക്കെ.
ഓ കാല് ഏന്തിഏന്തിയാ അത് പറ്റേ വലുപ്പ കുറവ് ഉള്ളതോണ്ടാവും അങ്ങനെ.
ഇപ്പൊ കുറ അപ്പൊ ഡോക്ടർ പറഞ്ഞ മസില് ഭയങ്കര ടൈറ്റ് ആണ്. ആ കാലിന്റെ മസില് തൊടന്റെ അവ്ട് ത്തത് അതേപോലെ നമ്മള ഈ പാദം കഴിഞ്ഞിട്ട് മോൾ ഭാഗംണ്ടല്ലോ.
ആ ആ ആ.
അവിടൊക്കെ നല്ല മസീലാണ് നല്ല ടൈറ്റാണ്. പിന്നെ പാത ഇങ്ങനെ നമകൊക്കെ അങ്ങട്ടും ഇങ്ങോട്ടുംഅനങ്ങു ല്ലോ നല്ലോണം. അ അത് ഭയങ്കര ടൈറ്റായിട്ടാ നമ്മള് പുടിച്ചനക്കണം. അങ്ങനെയൊക്കെ ആയിരുന്നു ഇപ്പൊ ഫുൾ മടങ്ങും എല്ലാം ചെയ്യും പക്ഷെ. പിന്നെ എന്താ പറയ ഒക്കത്തിനൊരു ടൈറ്റ് ആയിരുന്നു ഇപ്പൊ തെറാപ്പി ചെയ്ത് ചെയ്ത് ചെയ്ത് ഇപ്പൊ. കൊറേ ലുസായിട്ടുണ്ട്.
ഓ ഓ ഓ ഓ ഓ.
ഇപ്പൊ കൊറെക്കെ ശെരിയായിണ്. പിന്നെ എന്താറിയോ ഓള് കൊറ ച ചെരുപ്പൊക്കെ. അല്ലല്ല അല്ല ഡോക്ടർ ഇപ്പൊ പറഞ്ഞിട്ടു ഓള്ക് ഷൂ വാങ്ങിട്ട് ആ ചൂവിന്റെ ഉള്ളിൽ ഒരു ചെറ്യ കട്ട്. ട്ടിള്ളഎന്തേലും വെച്ചൊടുക്കാന്. ഉം നാളെ ചെയ്യാൻ പറഞ്ഞിട് അപ്പൊ ഞാൻ ഇപ്പ മഴ ആയതോണ്ടേ. മഴ ആയതോണ്ട് ഷൂവ് ഇട്ട് അങ്ങനെ സ്കൂൾക്ക് പോയാല് ആകെ കാലൊക്കെ ചീഞ്ഞ് മുറിയാവൂലേ
അതെ അതെ അതെ അതെ പിന്നെ മണം ഷൂവും ആഹ് അത് വാങ്ങിച്ചോന്നല്ല അപ്പൊ പിന്നെ കുട്ടിക്ക് നടക്കാനാണെങ്കലും ഒരിത് വരും.
ആഹ് അത് പറഞ്ഞു ഡോക്ടറിനോട് അപ്പൊ നടക്കുമ്പോ ഓൾക്ക് ആ പ്രയാസം മാറിക്കോളും. അപ്പൊങ്ങൾ അതൊണ്ട് അങ്ങനെ ചെയതൊടുക്കീന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പ ഞാൻ എന്ത പറ.
കാലിന്റെ ബേക് പ്രോട ക്യു മറ്റേ താഴത്തെ മസിലൊക്കെ ഭയങ്കര കട്ടിയാണ് ഏത് വലത് കാല് രണ്ട് കാലിലും അങ്ങനെ.
അല്ലല്ല അല്ലല്ല വൽത്തെ കാലിന്ന് മാത്രേള്ളൂ.
ഓ വലത്തെ കാലിന് മാത്രം.
ആഹ് അതേപോലെ ഈ അയക് ഉണ്ടാവുല്ലോ തൊട കഴിഞ്ഞിട്ട് നമ്മളെ പിന്നെ ഊരന്റെ ഇതായിട്ട് അയ അവിടൊക്കെ. നല്ല കട്ടിള്ളൊരു നരമ്പ് പോലെ ഏയ്ന്നു. അവൊക്കെ ഇപ്പൊ കൊറേ ശരിയാ അവിടെ ഒരു ഞരമ്പ് ണ്ടാവൊല്ലോ അവിടെ ആ കെണിപ്പ് പ്പില് ആ അതൊക്കെ നല്ല ടൈറ്റായിരുന്നു ഇപ്പതൊക്കെ അതൊക്കെ കൊറേയൊക്കെ ലൂസായിട്ടുണ്ട്. മൊത്തത്തില് ആ കയ്യിനും കാലിനൊരു ബലം
ആ ഇപ്പൊക്കെ ലൂസായില്ലേ
ആഹ് ഇപ്പൊ ഒരു ഒരുപാട് ലൂസായി. ഇന്നാലും ഇഞ്ഞുണ്ട് കൊറച്ചൊക്കെ ശരിയാവാന്
അത് ശരിയാവും എന്തായാലും പിന്നെ കാലിന്റെ വലുപ്പം അത് പിന്നെ അങ്ങനെ തന്നെ ആയിരിക്കും പിന്നെ മറ്റേ ഇത് ഉം കാലിന്റെ പിന്നെ വല് പ്പതാവണെങ്കില്,
അതും ഡോക്ടർ എന്താ പറഞ്ഞറിയോ അത്രക്കുള്ള മാറ്റൊന്നുല്ല ചെറിയൊരു പ്രശ്നൊള്ളൂ അപ്പൊ ഈ മസ്സില് ഇങ്ങനെ ലൂസ് ആകും തോറും കാല് ശരിയാകും മറ്റേ കാലിന്റെ വലുപ്പത്തിന് ഈ കാല് വരുംന്ന് മസിലുകളൊക്കെ ടൈറ്റില് വലിഞ്ഞ് നിക്ക്ണതോണ്ടാണ് ഈ കാലും കൊറച്ച് മേലക്ക് വലിഞ്ഞ് നിക്കു
തുകൊണ്ടാണ് അങ്ങനെ ആയിന്ന് വല്ലോം ഡോക്ടർ പറഞ്ഞോ?
അത് പിന്നെ ഒ എം ആർ ഐ എടുക്കാൻ പറഞ്ഞിരുന്നു അപ്പൊ അന്നെട്ത്ത് ട്ടില്ല അപ്പൊ തെറാപ്പിന്റൊരു ഡോക്ട് പറഞ്ഞ് എന്നോട് നെ തലച്ചോറ്റ്ക്കുള്ള ഒരു നരമ്പ്ണ്ടാവല്ലോ അയിലൊരു കടുക്മണിയോളം ത്തിരി കട്ട പിടിച്ചിട്ടാണ്ന്നാ ഡോക്ട് പറഞ്ഞെ.
ഓഹ്
ആഹ് അപ്പൊ അത ങ്ങനെണ്ട്ന്നാ പറഞ്ഞത്. അപ്പൊ അത് ശെരിയാക്കി വേറൊരു നെരമ്പ് അതേറ്റെടു ക്കോളം നമ്മള് തെറാപ്പി ചെയ്ത് ശരിയാക്കണം ന്നാ പറഞ്ഞത്. അപ്പ ആഹ് അപ്പങ്ങനെ തെറാപ്പി ഒരുപാട് ഓൾക്കാ ഒന്നര വയസ്സാകുമ്പോ തൊടങ്ങിയതാ.
ആഹ് ഹാ അത് പൺ അതിപ്പം ഡോക്ടർ പറയുന്ന പോലെന്നെ പൊയ്ക്കോട്ടെ
ആഹ് ആഹ് ആഹ്
ഉം അങ്ങനെക്കെയാണ് കാര്യങ്ങൾ മോ
പ്പ പിന്നെ ബാക്കിയൊക്കെ
അ തൊട്ടടുത്ത സ്കൂളിൽ തന്നെയാണോ കൊ കൊച്ച് പഠിക്കണത്?
ആഹ് അവിടടുത്തുള്ള സ്കൂളാണ് വണ്ടി വരും വണ്ടിയിലാ പോവ
ആഹ് ആഹ് ആഹ് ആഹ്
ഉം സ്കൂൾ വണ്ടിണ്ട്
ആഹ് മോനും അവിടെത്തന്നെയാ?
അല്ലല്ല മോന് എസ് എൽ സി ആണ്.
ആഹ് അ ഓ അവൻ പിന്നെ ബസ് കേറി പോവായിരിക്കു അല്ലേ?
ഇല്ല ബസ്സ് ലെയിൻ ബസ് ല്ല തിലെ അപ്പ പിന്നെ ഓല് ഓലെ ഫ്ര കൂടെ കൂടി നടക്കല ഉം ആഹ് നടന്നു പോവലാ.
ആഹ് ഓ ഞാനൊക്കെ പഠിക്കുമ്പോ ഏ തെ അ എന്താണ് പത്താം ക്ലാസ് വരെ അതുണ്ടായിരുന്നു. സ്കൂളിന്റെ ബസ്സിന് പോവും അത് കഴിഞ്ഞ് പ്ലസ് വൺ പ്ലസ് ടു ആയപ്പോ പിന്നെ ലൈൻ ബസ്സു ണ്ട്.
ആ തിലെ ലൈൻ ബസ് ല്ല രാവിലെ ഇണ്ടൊരു ബസ്സ് അത് ഏഴേ മുക്കാലാകുമ്പൊക്കിന് വരും. പിന്നെ ഇവര് മദ്റ സ് വിട്ട് വന്ന് പിന്നെ ആ ബസ്സിൽ പോവല് നടക്കൂല പോയാലും സ്കൂള് കൊറേ നേർത്തെത്തും. അപ്പൊ പിന്നെ ആഹ് അപ്പൊ ബുദ്ധിമുട്ടായി. ഏഴേ മുക്കാൽനുള്ള ബസ്സൊര് ആഹ് രാവിലെ ആറ് മണിക്കാ മദ്രസ് ഏഴര വരെ.
ആഹ ഹഹാ
പിന്നോല് വന്ന് ഭക്ഷണം കഴിച്ച് പിന്നെ സ്കൂൾക്ക് ഫുഡ് കൊണ്ടോവും വേണം അപ്പം പിന്നെ അഒക്കപ്പാടാവുമ്പോ ടൈമാവും
പിന്നെ വേറെ വിശേഷൊന്നും ഇല്ലല്ലോ?
അ എന്നാ വേറെന്തൊന്നാ? ശരിട്ടോ.
ആഹ് ന്നാ ശരി എന്നാ ഓക്കെ ഓക്കെ
ഉം ഉ